ഹലോ ആ കേക്കുന്നുണ്ടോ ആ റേഞ്ച് പോന്നുണ്ട് എന്റെ കൊച്ചു ഇന്ന് ചോ ട്ടാണോ കൊണ്ടുപോയെ
ആഹ് കൊ ചോറ് കൊണ്ടുപോയി. അപ്പം കഴിഞ്ഞവട്ടം. ഞാൻ നോക്കുമ്പോൾ രണ്ട് ആഹ് ഇങ്ങനെ വൈകുന്നേരം വിട്ട് വന്ന കഴിഞ്ഞാ ഭയങ്കര പാടാന്നെ
ആഹ് ആ
അപ്പൊ ഞാൻ നോക്കുമ്പോൾ രാവിലെയും കഴിക്കുന്നു കടി. ഉച്ചക്കും കഴിച്ചാലേ. ശരിയാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാപ്പിന്നെ. ഒരു കാര്യം ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഉച്ചക്ക് തന്ന് വിടത്തില്ല.
ആഹ്
രാവിലെ ഒരു നേരം മാത്രം കഴിച്ചാൽ മതിയെന്നു വെക്കണം. എന്ന പിന്നെ ഞാൻ കടിയൊന്നും കൊ ഇന്നലെ പിന്നെ നെയ്ച്ചോർ ഉണ്ടാ ക്കിയതിന്റെ ബാക്കി ഉണ്ടായിരുന്നു അതാ കൊടുത്തു വിട്ടത്.
ആഹ് ആ
പിന്നെ അത് അതൊക്കെ കഴിക്കട്ടെ അത് പിന്നെ ചോറ് തന്നെയാണല്ലോ.
അതാ ചോറ് തന്നെയാനുള്ള.
ഉം അപ്പപ്പായെന്നു വെച്ച് ചിക്കൻ തന്നു വിടുവേ.
ആ
ഞാൻ തന്നു വിടാൻ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം കേട്ടോന്ന് പറഞ്ഞാന്
ആഹ
അങ്ങന പറഞ് പോയിട്ടുണ്ട്
ആ ബുധനാശ്വാസം മാത്രം കൊടുത്തുടാണ്ടിരുന്നാൽ മതിേം തോന്നും
ആ ബീ വട്ട അങ്ങനെയാ നാൽക്കറിയ ആ
പിന്നെ ച്ചില്ല എനിക്കൊരു എന്തോ ചേട്ടാ എന്നോട് വെക്കണ്ടാന്ന് പറയും
ആഹ ഹഹ
എല്ലാ പിള്ളേരും ഉള്ളതല്ലേ
ആഹ ഹഹ
കൊടുത്താല ഒന്നോ രണ്ടോരുടെ കൂട്ടുകാർക്കല്ലാം കൊടും കൊള്ളു ബുദ്ധിമുട്ടാവുകണ്ടോ
ആഹ് ഞാൻ പറഞ്ഞു കൂട്ടുകാക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്
ആ പക്ഷെ ഷെയറിങ്ങ് അവിടെ പാടില്ലല്ലോ
ഷെയറിങ് പാടില്ലെങ്കിലും അവര് കാണാതെ ഒ കൊടുക്കും
ആ കാളാഡോര് കഴിക്കോ ചെലോസം പാത്രത്തി കാടാ എന്തെങ്കിലും കിട്ടിട് ബാക്കിയൊക്കെ കാണാം
ഇനി ബുക്സ് എപ്പ വരുംന്ന് അറിയത്തില്ല
ഒന്നു അ റിയില്ല
ആഹ് നാലും ഒക്കെ ഇട്ടിട്ടുള്ളൂ ഞാൻ പോതിഞ്ഞിട്ടൊന്നുമില്ല
കൊറച്ച് നോട്ട് ബുക്ക് പൊതിഞ്ഞു ഇനി ഉണ്ട് പു പൊതിയാന്
ആഹ്‌ ഞാ നോട്ട് ബുക്കൊക്കെ പൊതിഞ്ഞ് എല്ലാം എടുത്ത് വെച്ചു
ആഹാ നീ എന്റെ ബു ക്കൊതിയാനുണ്ട് ബാക്കി സാധങ്ങളൊക്കെ അടുത്ത് പറക്കി എടുത്ത് വെക്കാനുണ്ട് അപ്പൊ ഈ രണ്ടാഴ്ച തെരക്കായിരുന്നു പോയത് കാരണം
ആഹ്
അതെ തരക്കായി പോ
പള്ളിലെ ബുക്കടുത്ത ഞാറാഴ്ച്ച കിട്ടുവാരിക്കും ട്ടൂലെ
ആഹ് പള്ളി ബുക്ക് ഞായറാഴ്ച്ചിട്ടും ജോണിസാറ് പറഞ്ഞാരുന്നു പൈസ പൈസ കൊടുത്താരുന്നോ ജോണിസാറ് പറ പറഞ്ഞാരുന്നു ഞാ വേണെങ്കി കൊടുത്തു വിട്ടോളാ പറഞ്ഞാരുന്നു ന്നലെ
ആഹ് ആഹ്
പിന്നെ അത്രെ സമയായില്ലേ കഴിഞ്ഞിട്ടെ എല്ലാരും പുള്ളി പള്ളിൻ്റെുള്ളിൽ തന്നാരുന്നു ഇന്നലത്തെ മീറ്റിങ്ങൊക്കെ
ആഹ് ബുക്ക് നിലവിലടെ വന്നി ടുണ്ടല്ലേ
ആഹ് കൊണ്ടുവന്നിട്ടുണ്ട് വചനഡയറി ഇല്ല ടെക്സ്റ്റ് ബുക്ക് കുമാത്രം
അതെ ല്ലെ ആഹ്
അതായത് ഇ ഈ വർഷം സാമുദായിക ശാക്തീകരണ വർഷം വായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിട്ടുള്ള ക്കാന്ന പറഞ്ഞത്
ആ അപ്പൊ പ പണ്ടത്തെ പോലത്തെ അല്ല ല്ലേ
അല്ല അച്ചടിച്ച് വരണ്ടേ പുതിയതായത് കൊണ്ട് ഉം അപ്പം താമസിക്കൂന്ന പറഞ്ഞ
അതേല്ലെ ഒന്നാം ക്ലാസ്സിലോട്ടൊക്കെ കൊറെ പിള്ളേരുണ്ടോ
ഒന്നിലേക്ക് കൊറച്ചു പേരെങ്ങാണ്ടൊള്ളുന്ന് തോന്നുന്നു
അതേല്ലെ ആ മറ്റെ പ്ലേസ്കൂളിലൊ ബൈബിൾ നഴ്സറീല്
ബൈബിൾ നഴ്സറിലാ ബൈബിൾ നഴ്സറിലെ കാര്യം അറിയത്തില്ല
അതേല്ലെ ആഹ് ആഹ്
മീശെ ശരിയായിവരുന്നി യൊള്ളു അറിയത്തില്ല അതെങ്ങനെ ആവുന്ന്
ആ
ഇന്നലെ അവിടെ ഉണ്ടായിരുന്നോ
ഇല്ല ഇന്നലെ വേഗം പോുന്നു ഉം അ കൊറച്ച നേേരം നിന്ന് കുറച്ച് കൊച്ചിനെ കൊണ്ടല്ല വന്ന ചെറുതിനേും കൊണ്ട ലെ വന്നത് ചേട്ടായി ഉണ്ടായിരുന്നു അപ്പോ ഞങൾ രണ്ടു മിനിറ്റ് അവിടെ നിന്ന് അന്നട്ട ഇറങ്ങിപ്പോകുന്നു
ആ അപ്പ കൊച്ച എങ്ങനെ തിരിച്ചു വന്നേ
ചേട്ട കൂട്ടിട്ട് വന്നു അങ്ങനെ വന്നു അത് കഴിഞ്ഞ ഞങ്ങള്ൾ വന്നു വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അവഴി ടൗണിൽ പോയി
ആ
മറ്റപന്നെ ഞങ്ങളെ കറക്റ്റ് പകുതി നമ്മുടെ ബോർഡർ എത്തിയപ്പോത്തേക്ക് മഴ എന്നിട്ട് പിന്നെ അവിടെ കയറി നിന്ന് കുറച്ച്ു നേരം അവിടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ ബൈക്ക് കൊടുത്ത് പിന്നെ മൂണ് പിന്നെ അന്ത കറിയൊക്കെ ആക്കി പിന്നെവന്റെ ബുക്കെ എല്ലാം എടുത്ത് സെറ്റ ആാക്കി വെച്ച് രാവിലെ മടിയായിരുന്നു സ്കൂളിൽ പോകുന്നില്ലന്ന് പറഞ്ഞിട്ട്
ഉം ഹം പുതിയ വേഗം കൊണ്ടാണ് പോയേ ഹലോ
ആ ഹലോ കേൾക്കുന്നുണ്ട് പറഞ്ഞു
ആ പുതിീ ബാ മോനാണോ പോയന്ന
പുതിയ വേഗം കൊണ്ടാണ് പോയത്
ആ ഇവിടെ പുതിയ ബാഗൊന്നും അല്ല
ആ
ഇവിടെ കഴിഞ്ഞ വ വട്ടത്തെ വേഗന്നെ കഴുകി ഞാാന് റെഡി ആാക്കിയിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ വട്ടത്ത് ബാഗിന് കുഴപ്പം ഉണ്ടായിരുന്നില്ല നല്ല വേഗം നല്ല പൈസന്ന വേഗം ആ നല്ല ആയിരത്തിന് മേലേക്ക്
അത്ര വിലുണ്ടല്ലേ
ആഹ അത പിന്നെ ചേട്ടക്ക് ചേട്ടാന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതാ ഉ കൊച്ചിന് കൊടുത്തോണം പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ കൊട് ത്തതാ
ആ
അപ്പൊ അന്നേരം ഞങ്ങള് കണ്ടു അതിന്റെ പ്രൈസ് ഞാൻ കണ്ടു
അതേല്ലേ ആഹ
പിന്നെ നമക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞു അവരോട് ഇതെന്തിനി എത്രയും നല്ലടെ വാങ്ങിയന്ന് ചോദിച്ചു
ആഹ
പിനണ്ട് അപ്പം നിന്നാ മതി കുഴി എണ്ണ ഉണ്ടാന്ന് പറ ഞ്ഞു നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റി ല്ലല്ലോ ഉം
ഇവന് കഴിഞ്ഞല്ലോം രെണ്ണം മേടിച്ചായിരുന്നു അത് ചെറുതാണ് ലോക്കലായിരുന്നു
ആഹ ഹ
പിന്നെ അത് ഏകദേശം അയിന്റെ സിബൊക്കെ പോയി അപ്പ പിന്നെ ഈ പ്രവശ്യച്ചിരി വെലേന്റെ നല്ലത അങ് മേടിച്ചുപ്പൊ രണ്ടും കൊല്ലം കൊണ്ടുപോയി കൊളുല്ലോ
ഉം ഞാൻ നോക്കുമ്പോ ഈ ഫസ്റ്റ് ദിവസം ബുക്കൊന്നും വേണ്ടല്ലൊ ആ ഒരുപാട് ബുക്ക്ല് കൊണ്ടു പോകുന്ന സമയമാകുമ്പോ
ആഹ
വലിയ പുതിയ പുതിയ ബാഗിച്ചിരി വലിപ്പ ഉണ്ട്
അതെ അതെ ആഹ
അപ്പൊ അന്നേരം പുതിയത് കൊടു ത്തു കൊണ്ടപകാൻ പോന്നു
ആഹ ആ അതെല്ലേ
ഇപ്പ രണ്ടു പേരും പഴയതാ കൊണ്ടോയത്
ആഹ മോക്കുണ്ടോ പുതിയത് അപ്പൊ
ആ രണ്ടു ബുക്കും പുതിയത് മേടിച്ചു ഞാൻ പറഞ്ഞതാ വാങ്ങണ്ടാ
ആഹ്
എനിക്ക് ഭയങ്കര നിർബന്ധം ഏ മേടിച്ചോട്ടെ
ആഹ അതെ നമ്മളൊക്കെ പോകുമ്പോ പിശ്കി പിശ്ക്കില്ലാം കൊണ്ടോയോ
നേര് ഞാൻ ഓർക്കുന്നുണ്ട് ഞാന് ഞാ സ്കൂളി പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു ബാഗ് മേടിച്ച മൂന്നും നാലും വർഷത്തേക്കാ
ആ സത്യം
കൊറച്ചെങ്ങാനുംഅയിന്റെ സിബിന്റെ അയിന്റെ ഫ്രണ്ടിന്റെ സൈഡിലൊക്കെയിരിക്കും ചിലപ്പോൾ കീറി പോവുക അത് പിന്നെ തുന്നി കൂട്ടി പറക്കി ആ അത് കൊറെ തുന്നിപ്പറിക്ക പക്ഷെ മേടിച്ച് എനിക്കൊന്നും മേടിച്ച് തരില്ലാഞ്ഞിട്ടല്ല ഞാ പിന്നെങ്ങനെമ് പറയൂലായിരുന്നോ
അതെല്ലേ ആ
ആങ്ങള പക്ഷെ പറയുവായിരുന്നു അതിന് വീട്ടിലിരിപ്പി എനിക്ക് വേറെ വേണന്ന് പറയും. ഉം പിന്നെ അവർ ഇച്ചിരി ഒരു ആമ്പിള്ളേരായത് കൊണ്ട്
ആതെ
കുറച്ചൊക്കെ നമ്മള് പെമ്പിള്ളേര് പിശുക്കുന്നലൊ ആമ്പിള്ളേര് അവിടെ പിശു പുവൂലായി അങ്ങനെ എന്നാലും കൊഴപ്പൊന്നൂമില്ല
ആ നമുക്ക് പിന്നെ ബേഗ് ഒക്കെ പിന്നെ മേടിച്ച് തിന് അത് രണ്ടു കൊല്ലൊക്കെ കൂടുമ്പോഴക്കെമേടിക്കുള്ളു അന്ന് എല്ലാ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയല്ലേ രണ്ടുപേരും മുന്നപ്പുറകേ സ്കൂളിൽ പോവുന്നോരല്ലേ മ് ഇപ്പത്തെ പിള്ളേർക്ക് എന്തെങ്കിലും അറിയണോ
ഇപ്പഴത്തെ പിള്ളാർക്ക് ലാവിഷ്
ലാവിഷ് അല്ലേ എന്താ എവിടെ ചെക്കന് മേടിച്ച് ഇത് രണ്ട് ബോക്സ്
ആ രണ്ടെണ്ണോ
രണ്ടെണ്ണം മേടിച്ചു ആ ഞാൻ പറഞ്ഞില്ലേ കടയിപ്പോയപ്പോ അവിടെ ഓഫറിനിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കുറെ
ആ ആ
അപ്പൊ ഒരെണ്ണം ഒരു ബൈക്ക് ഈ ആർ സി ബൈക്ക് പോലത്തെ ഒരു ബോക്സ്
ആ
ഇന്ന് സാധാരണ ഒരു ചെറിയ നോർമൽ ബോക്സ്
ആഹ
അത് മറ്റേ പൈസയ്ക്ക് നമ്മള് വലിയ നല്ലത് മേടിക്കുന്ന രണ്ട് ഒരെണ്ണത്തിന്റെ പൈസയ്ക്ക് രണ്ടെണ്ണം മേടിച്ചു എന്താലും എല്ലാം കൊല്ലം രണ്ടു ബോക്സ ആണോപ്പ് കൊണ്ടോക്ക് അപ്പൊ പിന്നെ കഴിഞ്ഞ കൊല്ലം പിന്നെ എപ്പളൊ ഓരെണം ചേട്ടായി ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട് അതില് പിന്നെ ക്രയോൺസും അതും ഇതൊക്കെ എടുത്ത്
ഉം ഉം
ത്ത് വെച്ചിട്ടുണ്ട്
ഇവിടെ ഒരെണ്ണം മേടിച്ചിട്ടുള്ളു ഒരെണ്ണം പിന്നെ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചു എനിക്ക് വേദവാ അതിന് പോകുമ്പോ എന്തെനു ആ എന്തെലൊക്കേ കി വെക്കാലൊന്നോർത്തിട്ട് ബാഗി വച്ച ബേഗ് നാശാകുന്നു ഉ ബേഗിന്റെ നകത്ത് കള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കില് ഓക്കെപ്പടുത്തങ്ങ വല്ല അടുപ്പൊക്കെ തുറന്നു പോയാലേ
ആഹ്
അത്പിന്നെ പഴ കള്ളിക്ക് കീട്ടാൽ കണ്ടു പിടിക്കാനും പാടാ
ആഹ് നിങ്ങക്ക് പിള്ളേര്ടെ കൂടല്ലേ മറ്റ കൂട്ടു പേകല്ലേ
ആ സാധ നമ്മൾച്ചിരി നല്ല ല്ല ലെതർ ടൈപ്പ് ബാഗാ രണ്ടു വർഷം വങ്ങൾ കൊമ്പ് വെട്ടീതാ
കഴിഞ്ഞറാശ്യം കിട്ടിയതല്ലാ
കൈ ഞ്ഞ വട്ടാണോ അത് കഴഞ്ഞന്റമുമ്പ്തട്ടം കിട്ടിയ ബാക
അതേലെ ആ ആ
ഇവട്ടം പിന്നെ അവിടുന്ന് ആ പുതിയ വന്ന ആരോ ചോദിക്കുന്നേട്ടു ഇന്നത്തെ ബേഗ്ഞ്ഞി ഇവിടുന്ന് കിട്ടോന്ന് ഉം നമ്മ കൊതു ഇതൊരു പ്രോഗ്രാമിന് കിട്ടിയത ത്
ആ അതെലേ ആഹ് ഞാൻ എപ്പളോ ഫോട്ടോ ഞാൻ കണ്ടിട്ട്ണ്ട
ഉം കഴിഞ്ഞ വ വട്ടാണോ അതിന്റെ മുമ്പത്തെ വട്ടോറ്റേ കിട്ടീതാ രൻ രണ്ടോട്ടായീന്ന് തോന
അതേലെ ആ പുതിയ ടീച്ചേഴ്സ് വന്നിട്ടിണ്ടോ
പുതിയ ടീച്ചേഴ്സ് ആരുല്ല
ഇല്ല ല്ലെ ആ പഴവരെ തന്നെള്ളൂല്ലേ ആ
സിസ്റ്റർമാര് മാറിന്നല്ലാതെ
ഒരു സിസ്റ്റർ അല്ലെ മാറിയുള്ളു
ആ ഒരു സിസ്റ്റർ അതെല്ലാരും മഴയുരേന
പഴാ സേം ക്ലാസ് തന്നെ എല്ലാർക്കും
അല്ല ക്ലാസ് എല്ലാരും മാറി ഞാൻ മാറി ഞൻ ഞാൻ അഞ്ചിലോട്ടേക്ക് മാറി
അല്ലെ ആ
അക്കെ എല്ലാരും കൊറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി
ആ എല്ലാം ചേഞ്ച് ആയില്ലേ
അട്ടാം ക്ലാസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ്ക്ക് ബോറിങ്ങും ക്ലാസാ ത് നമുക്ക് ഒരു തമാശയൊന്നും പറയാനൊന്നും ഇല്ല ഉം അവിടെങ്ങനെ മസില് പിടിച്ച് പിള്ളേര് ഇരിക്കണം നമ്മക്ക് പറഞ്ഞു കൊടുക്ക എന്തെങ്കിലും ഒരു തമാശയുടെ ഭാഗം വേണ്ടേ
അതെ അതെ
ഞാൻ പിന്നെ ഉണ്ടാക്കി പറഞ് കൊടുക്കുവായിരുന്നു അപ്പൊ പിന്നെ ക്ക് മനസ്സിലാവ് ടാക്കന ആ അപ്പൊ പിന്നെ ഇടന ഇപ്പൊ ചിരിക്കാൻ എന്തേലും വേണ്ടേ
ആ അതെ
ഇപ്പൊ പിള്ളേരിങ്കിലും മാസില് പിടിച്ചിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും
ആ
അങ്ങനെ
കൊറെേ പിള്ളേരുണ്ടോ ഇപ്രാവശ്യം ക്ലാസ്സില്
എനിക്കാ.
ഉം.
പത്ത് പത്ത് പേര്.
അത്രേ ഉ കുലെ ആഹ്.
ഞാൻ മുമ്പ് ഒരു വട്ടം പഠിപ്പിച്ച മക്കളാ
ആഹ് ആണോ ആഹ്.
ഒരുവട്ടം രണ്ടാം ക്ലാസ്സിൽ പഠപ്പിച്ച മക്കളെയ നീണ്ട്. നോക്ക. മക്കളെയൊക്കെ അറിയാം അതുകൊണ്ടു പിന്നെ
ആഹ് ആഹ.
കോഴപ്പൊന്നുല്ല.
ആഹ്.
ഇങ്ങനെ കാര്യങ്ങളൊക്കെ.
അതെല്ലേ ആ പിന്നെ ഇന്നലെ പറഞ്ഞ ഒരു മത്സരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ പരീക്ഷന്റെ ഇന്നലെ പറഞ്ഞില്ലെ ഒരു മത്സര പരീക്ഷന്റെ കാര്യം പറഞ്ഞില്ലേ
ക്സണോ
തന്നെ
ആഹ് ഹ
അന് രജിസ്ട്രേഷൻ ആറ്ടെ അടുത്താ പൈസ കൊടുക്കണ്ടേ
അത് കൊച്ചിനില്ല
അല്ല അങ്ങനെല്ല മുതിർന്നവർക്ക്
മുതിർന്നവര് എന്റെ ടുത്ത് തന്നാലും മതിയാരിക്കും
അതെല്ലേ ആ
അല്ലെങ്കിൽ മദറിന്റെ അടുത്ത് കൊടുത്താ മതി ആ മാതൃവ ഇതിലുണ്ടോ
ആ മാതൃവേദിലുണ്ട്
ഉണ്ട് അന്നാ മാതർന്റെ കൈ കൊടുത്താ മതി
അല്ലെ ആ എന്താലും ചുമ്മാ ഇക്കുല്ലേ ചുമ്മാ ഒന്നെഴു ഇതൊക്കെ പണ്ടെഴുതിതല്ലേ
മ്മ് മ്മ് പക്ഷേ പക്ഷേ രസവാ
ആര അല്ലെ നിക്ക് ഭയങ്ക ഇഷ്ടവാ കഴിഞ്ഞ പ്രാവശ എഴുതണുന്നുണ്ടായിരുന്നു അന്നേ നേരം പിന്നെ ഡെലിവറി ആയിട്ടിരിക്കുവല്ലായിരുന്നു ഹേ മുമ്പത്തെ പ്രാവശ്യം പിന്നെ എഴുതാ പറ്റീല ഇവിടെ വന്നെ പിന്നെ ഇന്നെഴുതീട്ടില്ല
ഇല്ലലേ